ഹലോ
കേൾക്കാവോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നാ വിശേഷം
സുഖമാ കുഴപ്പമില്ല ഇങ്ങനെ പോണ് ഏ എടുക്കുന്നത് ഒന്നുമല്ല ഉസ്താത് ഉണ്ടായിരുന്നു സന്ധ്യക്ക്‌ ഹലോ ആ ആ അപ്പം ഉസ്താദ് ഉണ്ട് അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞവരോട് അപ്പൊ അവടെ- എടുത്തങ്ങടിരുന്നു
മഴയ ഉണ്ടോ അതോ വെയിലാണോ
വെയ്ലാണ് നല്ല വെയ്ല് കളയ നല്ല വെയിലാണ്
ആഹ് ഇവിടെയും നല്ല വെയിലാ ആ ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് വെയിലാ മൂ ദിവസം മഴ പെയ്തു രാത്രിയിലൊക്കെ ചെറുതായിട്ട് മഴ വന്ന് അതേ ഉള്ളു
ഇവിടിം തന്നെ നല്ല മഴ വെയില് തന്നെയാണ് മഴ നല്ല ഉണ്ടായിരുന്നു രണ്ട് ദീസം ഇബടെ പട വേ തേപ്പേരുണ്ടായിരുന്നന്ന് മഴ ന്നേരുന്നു ഹേയ്
ആ അതെ അതെ അതെ
ഉം
ചോറൂണൊക്കെ കഴിഞ്ഞോ
ഇല്ല അവരാണ്ട് പോയേന്റെഷം ഉസ്താദ് അങ്ങട്ട് പോയന്റെ ശേഷം തിന്നാ
ഉസ്താദപ്പ വീട്ടിൽ വന്നാണോ കഴിക്കുന്നെ അതോ നമ്മൾ ക്കല്ലേ അതല്ലേ
ഉം
പിന്നെ ചോറാണോ അതോ
ചോറന്നെ ചോറ് സാധാ ചോറന്നെ ഉണ്ടാക്കി ഇനി വൈകുന്നേരം ത്തിന് ചപ്പാത്തിം ഉണ്ടാക്ക വെചിട്ടേ രൻ മൂന്ന് നേ രാണ് പക്ഷേ ഇപ്പ രണ്ടു നേര ഒള്ളു ഉച്ചക്കു രാത്രി ആ മാസത്തില്
മാസത്തില് ഒന്ന്
ഉം ഉം ഒരു പ്രാവശ്യം ഇല്ല ഇവിടെ അടു തന്നെയുള്ള നിസ്കാര പടിയിലുള്ള ഒരു ഉസ്താദാണ് ഇവിടെ കൊടുക്കലണ്ടായിരുന്നില്ല അപ്പവര് വടെ ള്ളപ്പഴേ കൊടുക്കുള്ളു അത് കഴിഞ്ഞാ നിർ ത്തും ഞങ്ങള് ഞാനും കുട്ടിയേളും ഒറ്റക്കെല്ലാം ഉള്ളൂ അപ്പം ഞാൻ ഉസ്താ ഏ ഞാൻ ഒറ്റക്കല്ലേണ്ടാ വൊള്ളൂ ഈ നേരത്തൊക്കെ
ആ ആ അതെ അതെ അതെ ഉ ഉം അല്ല കുഴപ്പില്ല വന്ന് കിടക്കുമ്പം കഴിക്കുമ്പഴാ പാട് അല്ലേ
ആഹ് അപ്പം പറ്റൂലല്ലോ കൊണ്ടുപോകാന്ന് ണ്ടെങ്കിആ കൊണ്ടുപോവാന്നാണെങ്കിൽ പ്പല്യാ ഒരാക്ക് കൊടുക്കണം നമ്മുക്കിപ്പൊ ബു ഡിമുട്ടൊന്നുല്ലല്ലോ ഒരാ
ആ് അത അതെ അതെ ആ ഇപ്പൊ നമുക്കെ നമ്മ ചേട്ടത്തി അവിടെയൊക്കെ അവര് കൊണ്ടപോയി കൊടുക്കും ഒരു പാത്രത്തില കൊണ്ടുപോയി
ഉ ഉ ഇവിടെ ഉ അത്ണ്ട് വലിയ മദ്രസിലൊക്കെ ഉസ്തകന്മാർക്ക് അതും ഒന്നും രണ്ടും ആളല്ല ട്ടാ അത് മൂന്നാലല് ആൾുണ്ടാവും നാലഞ്ച ആൾക്കാരുണ്ടാവും അത് അവര് വന്ന് പാത്രമായിട്ട് വന്നിട്ട് വന്റെ പേര്തൊക്കെ അങ്ങനെയാ ആഹ് ആദ്യൊക്കെ എല്ല മാസം ഇരുപത്തഞ്ചാം തീയതിന് പിന്നെ ഇപ്പൊ മൂന്നാ ആ പിന്നെ ഇപ്പഴൊക്കെ അയിന്റെ പക്ഷ മൂന്നാല് മാസം അല്ലെങ്കിൽ ആറു മാസത്തില ഒരു പ്രാവശ്യക്കെ ഉണ്ടാവുള്ളൂ പെരയുള്ളൊക്കെ കൊടുക്കുന്ന കൊ- ക്കപ്പ ആൾക്കാരെ മറ്റൊന്ന് ആദ്യാത്ത കാലതൊന്ന് ആരും കൊടു ക്കിന്നില്ല പയേ കാലത്തൊക്കെ ആരും കൊടുത്തീനില്ല അപ്പൊ ഉ ഇപ്പൊ പിന്നെ ലോ പെർ ആക്കാരും കൂടി ചിലവ് കൊടുക്കണ കാരണം. ഇപ്പൊ ആറു മാസത്തിലൊക്കെ ഒരു ആ ആറു മാസത്തിലൊക്കെ ഒരു പ്രാവശ്യം. ള്ളൂ നാലഞ്ച് ഉസ്താദുമാരുണ്ടാവും വെല്ല്യ വെല്ല്യ പള്ളി ക്കണേൽ അപ്പ അത് അവിടെ പള്ളിക്കല് നിസ്കരിക്കണ പിന്നെ നിർത്തിക്കണം പള്ളി കഴുകാനും ചെലവ് കൊണ്ട് കൊടുക്കാനും ഒക്കെ ഒരാളെ നിർത്തും അപ്പ അയാള് വെരല്ലാണ് ആം ആദ്യം അയാള് പാത്രങ്ങ കൊടുന്നങ്ങാണ്ട് പോകും പിന്നെ നമ്മള് പാത്രത്തിലാക്കിങ്ങാണ്ട്. അവിടോ ച്ച പിന്ന അവർ വന്നേട് കൊണ്ടേയ്ക്കോളും.
ഉം ഉം ഉം കൊഴപ്പില്ല ഉം അവര് ഇനി അവര് പോയിട്ട് ചോറുണ്ണ് ഉള്ളുവല്ലേ
ആഹ് ചോറടപോയിന് ശേഷം തോന്നു
ന്താ കറിവെച്ച്
കറി മോര് കറി കുമ്പളം മോര് കറി വെച്ച് പത്തള് പൊരിച്ച് മത്തന് ഇണ്ടാക്കി ച് പിന്നെ പപ്പടം പൊരിച്ച് എന്താക്കാനാ ഉസ്താദുമാരുണ്ടാവുമ്പോ ഒന്നും കൂടി നമ്മള് നല്ല പോലുണ്ടാക്കി കൊടുക്കണ്ടെ
അതെ അതെ അപ്പൊ നമ്മര് അവർക്ക് അന്നേം വൈന്നേരോം ചോറാണോ അതോ ചപ് ത്തിയോ അങ്ങനെ
പ്പാത്തി ണ്ടാക്കാച്ച്ക്കാണ് ചപ്പാത്തിയും പോ എന്താ ബീഫ്ണ്ട് കൊട്ന്നെച്ചത് അപ്പ അതും കൂടിണ്ടാക്കാച്ച് ആഹ് ചപ്പാത്തി ഞാ വീട്ട്ല്ണ്ടാക്കന്നെ അൽ ഇല്ലാതെ കൊണ്ടരലൊന്നുല്ല
ആഹ് ഇല്ല ഇല്ല
ഉം
ആഹ് ആഹ് ഒരു ദിവസത്തെ കാര്യല്ലേള്ളൂ
ആഹ് ഒരിസ്തെല്ലാെള്ളു ഇപ്പൊക്കെ ഒക്കെ രണ്ടീസം മുന്നാെക്കെ കു ത്ത്‌ബ്‌യത്ത്യ്ച്ചീന്ന് അപ്പൊ അന്ന് ന രണ്ട് മൂന്ന് ഉസ്താദ്മാരൊക്കെണ്ടായ്ര്ന്ന് അന്ന് രാത്രി ആഹ് എല്ലാരും കൂട്യാണ്ടായ്ര്ന്നെ അത്പ്പ മൂന്നാലീസായ്റ്റൊള്ളു ഇപ്പൊ കയ്ഞ്ഞ്ട്ട് കുത്തുബിയത്തയ്ക്കാൻ നീർച്ചണ്ടായ്ര്ന്നേ
ആഹ് ഹ ഹാ അന്നേരം മൂന്നാല് പേര് നമ്മ്ടെ വീട്ടി വര്വോ
ആഹ് അന്ന് മൊ മാേല്യേന്മാര് രാത്രി കുത്ത്പെയ്ത്ത്ണ്ടാകും മ എ ഏശ ബാങ്കൊട്ത്തേന്റെ നിസ്കാരം കയ്ഞ്ഞേന്റെ ശേഷാല്ലാേ കുത്തുപെയ്ത്തയ്ക്ക രാത്രി പന്ത്രണ്ടണി വരെ ആഹ് ഓര് ആഹ് ഇല്ലി പന്ത്രണ്ടണി വരെണ്ടാവോ
രാത്രിയിലാ
ആഹ് കൊർച്ച് നേരണ്ടാവു അല്ലാേ അത് കുത്ത്ബിയ്ത്തെല്ലേ രാത്രി ലെയ്റ്റൊക്കാെ അവര് ഒറ
അതെങ്ങനെയ, സംഭവം എന്താ? അതെങ്ങനെയാ അത്?
അത് രാത്രി ലൈറ്റ് ഒക്കെ ഓഫ് ആക്കും എന്നിട്ട് മൊയ്‌ നാലാള് കൂടി കുത്തു പെയ്ത്ത്ന്നാ പറച്ചില് നാല് മൊലിയന്മാര് കൂടിയിട്ട്. നമ്മള് നിയത്ത് ആക്കുന്നതാണ് അസുഗൊക്ക വന്നിട്ടുണ്ടെങ്കിലൊക്കെ ആഹ് അപ്പൊ ഇവിടെ എന്റെ മോനിക്ക് ചെറു, മൂത്തവന്ക്ക് പനിയായിരുന്നേ. ഡെങ്കി പനി വന്നു. അപ്പോ അവന്റെ മാതല്ല ആ ആ ഇപ്
ഇല്ല ആ അവിടെ ഡെങ്കിപ്പനി ഒക്കെ ഉണ്ടല്ലേ
ആ എനക്ക് ആദ്യം വന്ന് അത് കഴിഞ്ഞിട്ട് എന്റെ അമ് ആഹ അമ്മായിയമ്മാക്ക് വന്ന് അവര് വേറെ വ് വീട്ടിലാണ് എന്നാലും അവടെ അവര് ക്കെ വന്ന് പിന്നെ
ഇത് നമ്മുക്ക് എന്നെ വരുമ്പോ എന്ന നല്ല ക്ഷീണമാണോ അതോ എന്ന സാധാ പനി പോലെ അല്ലേ.
സാധാ പനി പോലൊന്നുല്ല. നല്ല ക്ഷീണണ്ട്, അതുകൊണ്ട് ശർദിക്കാൻ വരന്നെ ശ ദിക്കാൻ വരാണ്. ഞാന് പലേതും ചെയ്തോ ഡോക്ടറെ കാണിച്ചൊക്കെ ചെയ്തു പഷേ എനിക്ക് മാറണ്ടേ. ലാസ്റ്റ് ഡോക്ടർ പനി നല്ല പനി പനിക്കും. നല്ലെന്ന് വെച്ചാൽ നല്ല പനി വലി ഉം നല്ല കടുത്ത പനിയാണ്, ഈ കറി ഞമ്മുക്ക് നിക്കാനോ ഇരിക്കാനോ വെക്കൂല. അങ്ങനെ രാ ആ അങ്ങനെ രാത്രിയാണ് പനിക്ക എന്നാലും ഞാൻ ഒറ്റക്കല്ലേ ഞാനൊക്കെ ചെയ്യും ചെയ്യും. ഒടുക്കും ചെയ്യും ഞാനും മൂന്ന് കുട്ടികളും ഒറ്റക്കാണ്. അങ്ങന ഞാൻ ഡോക് ട്ര കൊണ്ട് പ്രൈവറ്റ് തന്നെ കൊണ്ട കാണിച്ചിക്കുന്നത്. അങ്ങനെ മരുന്ന് തന്ന് പിന്നീട് കാക്ക ആവാഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി. അപ്പോ ആ ഡോക്ടർ പറഞ്ഞ് പിന്നെ ഒന്നും കൂടി രക്തം ടെസ്റ്റ് ചെയ്ത് നോക്കനിന്ന്റിഞ്ഞ്. ആ മ് ആ രണ്ടട്ടം ഞാൻ പോയി മൂന്നാമത്തെ വട്ടാണ് രക്തം ടെസ്റ്റ് ചെയ്യതോക്കാൻ പറഞ്ഞ്, അപ് അപ്പ നോക്കുമ്പോ രക്തത്തിന്റെ അളവ് പറ്റ കൊറവാണ്.
ആഹ ആഹ അന്നേരം ആണോ പറ ഡെങ്കി പനിയാണ്
ആഹ അപ്പം പറഞ്ഞു രക്തത്തിന്റെ അളവ് പ റ്റ കുറവാണ് നോക്കട്ടെ ഡെ ങ്കിപ്പനിയാൻ നോക്കട്ടെ അപ്പൊ ഡെങ്കിപ്പനിഅന്ന് നോക്കിയപ്പൊ ആണ് അപ്പന്റെ കാലിന്റെടിയിലൊക്കെ ചുവപ്പ് കളർ വന്നിക്കണ് കാലിന്റെ അടയും കൈ്മലൊെ ആഹ കളർ വന്ന് ക്കണ് അങ്ങനെ ഡോക്ടർ എടുന്ന് ആശുപത്രി അഡ്മിറ്റ് ആവാൻ ഇവിടെ അഡ്മിറ്റ് ഇല്ല അപ്പൊ അഡമിറ്റിന് വേണ്ടിയ ഡേറ്റ് ആണ് അപ്പൊ ഞാന ഒറ്റക്കാണ് ഞാന എറെ മോനും കൂടി ചെറു പതിമൂന്ന് വയസായ മോന് ഞാനും കൂടി പോയിട്ടുള്ളൂ നമ്മള ഒറ്റക്കല്ലേ നമ്മളപ്പം ആരുണ്ടാവൂ ല്ലല്ലോ ഉം അങ്ങനെ ഡോക്ടർ ആ ഡോക് നെ വിളിിച്ചു ഞാൻ പറഞ്ഞോട് പറഞ്ഞഞ് ആർക്കെങ്കിലും വിളിക്ക മ വിളിക്കണന്ന് ചോദിച്ചപ്പൊ ഞാൻ പറഞ്ഞു ആന്നറിഞ്ഞി ഞാടന്ന് നെ ലോളിച്ച് ഞാൻ ഒറ്റക്കല്ലേ റ സങ്കടം കൊണ്ട് നോലോളിച്ചു ആഹ അപ്പൊ ഡോക്ടർ പറഞ്ഞു പിന്നെ ഞാൻളിച്ചോളാന്ന് പറഞ്ഞ് ഡോക്ടറിനെ വിളിച്ച് ഏട്ടത്തിക്ക അടിച്ചു കൊടുത്ത ഏട്ടത്തിക്ക്‌ വിളിച്ച അങ്ങനെ പിന്നെ ഇങ്ങട്ട് തറവാട്ടങ്ങൊക്കെ വിളിച്ച് അങ്ങനെ ഇളച്ചിയും ഞാനോ കൂടെ പോയി അഡ്മിറ്റ ആയി എ ന്നിട്ട് എന്താണ് ഇവടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അപ്പോതിന്റെ അടുത്തയാണ്ട് വന്ന് അങ്ങനെ എറെ എന്റെ മൂത്ത ത്താപ്പന്റെ അവിടെ കല്ല്യാണം
അതെ ആ ആ ആ എപ്പടായിരുന്നു കഴിഞ്ഞ ഇപ്പൊ എത്ര ദിവസമായി കഴിഞ്ഞിട്ട്
ഇപ്പഴല്ല ഇക്ക കൊല്ലത്തില കെ ഇഞ്ഞ കൊല്ലത്തിലായിരുന്നു
ആഹ കഴിഞ്ഞ കൊല്ലത്തിന ആ ആ ആ് ആ ആ വന്നാ പാടം വന്ന കഴിഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടാല്ലെ
ആഹ ഭയങ്കര ബുദ്ധിമുട്ട് ആ ക്ഷീണ അണ്ട് വിട്ട് മാറണില്ലേനി
ഛർദി ആണോ അതൊ മെയിനായിട്ട് അതോ
ആഹ് മെയിൻ ആയിട്ട് ഛർദിയാണ് ഛർദിക്ക അങ്ങനെ വരാ അപ്പൊ യെ ആ എല്ലാരും ഞാന അയ്നീ ഞമ്മുക്ക് കൊതി പെട്ടാലണ്ടാവുല്ലോ ഇപ്പും മുളകുംക്കെ ഊതി തിന്ന ആറ ആഹ് ങ്ങളെ അവിടെകണ്ടത് കൊതി പെട്ടാല് പ്പും മുളകൊ
ആഹ് കൊതിയ ച ഉതില ഇടുന്ന അല്ല അടുപേല് ഇടുന്നയൊ
ഉപ്പും മുളകും ഊതിങ്ങാണ്ട് തിന്നുവല്ലോ ചർദി എന്താ ഓക്കാനൊക്കെ വരുമ്പോൾ ആ ഇവിടെ ചെയ്യും അത് അപ്പൊ അതൊക്കെ ചെയ്ത്ക്കണ എനി ചർത്തിക്കാൻ വരന്നെ ചർ വരന്നേന്നു ന്നാലോ ഛർദ്ദിക്കുല്ല്യ അങ്ങതൊരു അസുഖേന്നു അങ്ങനെയണ്ട് അതെന്താ സംഭവംന്ന് വെച്ചാല് ഇവിടെ ഒരു കുടിര്ക്കല് ണ്ടായിരുന്നു വീട്ടില് മാറല് ഉ അയ്ന് പോയപ്പോ അവിടെ ചെലർ ഒക്കെ ഉണ്ടായിന്നാണ് അപ്പൊ അവരൊ കെ വന്നിട്ട്ണ്ട് അവിടെ അങ്ങനെ ട്ട്യേതാണ് ഇൻക്ക് ഞമ്മളറിയിലല്ലോ കിട്ടിയതാണ് അങ്ങനെ ണ്ടായതാണ് ഇൻക്ക് അങ്ങനെ പിന്നെ ഇപ്പൊ എന്റെ ചെറുതീന് വന്ന് ചെറുതീനല്ല മൂ വന്ന് അ ഓന് അവന് ഇതേപോലെ ഒകെ പാടെ ഇവിടെ ൻ്റെ ക്ക് കൊട്ന്നാകീട്ട് മ്മീം എളേചി കൂടി അ എല്ലാരും കൂടി ൻ്റെ
ആഹ്
ച്ഛന്റെ മൂന്ന് കുട്ടിയാളും ഒക്കെ ഞാനും അങ്ങനെ ഒരു കഥ അന്ന് അം ഞാ ഇന്റെ മോനെ എളേച്ചൻ്റെ ഹോസ്പി റ്റല് കൊണ്ടോയി അവിടെ ചെന്നപ്പോ അവൻക്ക് പനിയാണ് തന്നെയും അവസ്ഥ പറഞ്ഞ് അങ്ങനെ നേരെ വെളുത്തേക്ക് ഞാന് കൊണ്ടയി ഗവൺമെന്റ് ആസുപത്രി കൊണ്ടോയി അവിടെ നാല് അഞ്ച് ദിവസം ഉം രണ്ട് മൂന്ന്ു ദിവസം കേടുന്നപ്പോഴും പനിക്കൊരു മാറ്റം വരുന്നില്ല അപ്പൊ ഡോക്ടറി എന്നോട് പറഞ്ഞേ ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ ക എഴുതി തരാം എന്ന്
ആഹ് ഹഹ് ഹഹ
ആ അപ്പൊ ഞാന് എനിക്ക് വേച്ചാറ കടന്ന് ഡോക്ടറിന്റെ അവിടെ ആരും കേറ്റൂില്ല കൂടുതൽ ആൾക്കാാര് കേറ്റൂല ഇന്ന് ഗവണ്മെന്റ് ആസ്പത്രിയിൽ പിന്നെ കുട്ടികള ഇ ഇളച്ചൻക്കെ വിളിച്ച് ഇളച്ചൻ വന്ന് അങ്ങനെ എന്താവിടന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റല ഉണ്ട് പിന്നെ കാണിച്ചുന്നൊരു ഹോസ്പിറ്റൽ ഉണ്ട് ഡോക്ടർ